എന്നുണ്ട് വിശേഷം?
കിടക്കാനായോ?
ഇല്ല പഠിച്ചോണ്ടിരിക്കുവായിരുന്നു
ആഹ് പഠ പഠക്കല്ലെ
ആഹ്
എപ്പാ കയ്യല്
ഉം ആ അങ്ങനൊന്നും ഇല്ല ഇപ്പ ഇപ്പ എടുത്ത് വെക്കും
ആഹ്
ഉം എന്നെടുക്കുവാ എന്തോ? ഒറക്കെ വായിച്ചോ ഒറക്കം വരും
പഠിക്കുമ്പോ ഒറക്കം വരു ഫോണെടുത്താ ഒർക്കം പോവും ലെ
ആന്ന്
ശ്ശ് അങ്ങനെല്ലേ
ആ
ആഹ് ഫുഡോക്കെ കഴിചേ നീ
കൈച്ചുയിച്ചു
എന്താണ്
ഇന്ന് മൊട്ടക്കറിയായിരുന്നു
ആഹ് കഴിക്കാനോ ഹ് അച്ചാറവിടെ എത്തില്ലേ
ഉം അച്ചാറെത്തി
ആഹ്.
അതുഒന്ന് കുഴപ്പൊല്ല
എന്താണ് കഴിക്കാന എന്താ പത്തിരിയാ.
എന്തോ..
കൈഴികാനെന്താ പത്തിരിയാ.
ചോർ ചോർ.
ചോറ് ചോറാ..
ഓഹ് ചോർ.
ജോറ് കഴികൊ രാത്രി
ആഹ ഇവിടെ ഹോസ്റ്റല അല്ലേ ഹോസ്റ്റലതൊക്കെ ഉള്ളൂ
ഓ അയ് ശരിയാ റൂമല്ലേല്ലേ
അല്ലല്ലല്ല ഹോസ്റ്റൽ അല്ലേ
അതെ അതെ അതൊണ്ടല്ലേ
ആം
വെറുംഞ്ചോറാ
ആഹ്സാധാ പൊന്നേരിയില്ലേ ആ ഒരു മോഡല്
ആഹ് അതെ എപ്പൊ ചോറിന്നെ ഉണ്ടാവൂ എപ്പോഴും ചോറണ്ടാവാ
ആഹ്എപ്പോളും ചോറാ.
ആഹ് മടുക്കൂലെ
ആന്നെ
ആരോട് പറയാന്നാ
പറഞ്ഞിട്ടൊന്നും കാര്യല്ല എത്ര തവണയ പറയുന്നെ
ഏഹ്
നമ്മൾ കൊറേ തവണ പറഞ്ഞതാ
അയ് ശരി
ഉം
വല്ലാത്ത അവസ്ഥല്ലേ
ആന്നെ
ആഹ്
അച്ചാറ് ഒള്ളൂണ്ട് കൊഴപ്പില്ല രണ്ടാഴ്ചത്തേക്ക് അല്ല ഒരു ആഹ് ഒരു മാസത്തേക്ക് കൊഴപ്പില്ല
ആഹ്
അത് കഴിഞ്ഞ് പാടാ എന്തോ
ഒരു മാസത്തല്ലേ.
ആ ഒരു മാസം കാസ്തി
ആഹ് എന്തച്ചാറാ
മീൻ ഉണ്ട്
ആഹ്
ആഹ് മീന് മാങ്ങ
രണ്ടയ്റ്റം ഉണ്ട് ഓ മൂന്നായിറ്റോ
ബീറ്റ്റൂട്ടും ഉണ്ട് പിന്നെ ഇറച്ചി പൊടിച്ചതും ഉണ്ട് ബീഫേ പോത്തെറച്ചി പൊടിച്ചതും ഒണ്ട് ആഹ്
തിന്നാ വേണ്ടി പോയതാ
ആഹ്ഹ്ഹ്
ഹ് ഹ് പിടിച്ചിക്കണോ ചോറിപ്പ കഴിക്കണ്ടെല്ലേ
ആഹ
എന്തർച്ചിയാ
ആഹ് ആംപൊത്തറച്ചി
പോത്ത ഓ സെറ്റല്ലേ
ആഹ
അടിപൊളി ആയിരിക്കോ?
ആഹ കൊഴപ്പമില്ല, ചോറ് ഭയങ്കര മോശമാണ്.
ചോറ് മോശാലേ, ചോറും കൂടി കൊണ്ടോട്ടി.
ഏ...
ചോറ് കൊണ്ടുപോകൻ പറ്റല അല്ല അങ്ങോട്ട്.
ചോറും കൊണ്ടുപോകാൻ, ചോറെങ്ങനെ കൊണ്ട് പോകാനാ?
അതല്ലേ ഒന്ന കുടിക്കലേ? അല്ലെങ്കിലും ചോറും കൊടി കൊണ്ടു പോയാലേ- ഒന്നോന്ന ഉണ്ടാക്കണ്ടലോ പണിയില്ലല്ലോ.
അതെ, അതെ, എളുപ്പായില്ലേ?
ഉം..
ഉം.. കഴച്ചോ?
ഓകച്ചു?
എന്നെ എന്താ അവടെ? നെയ്ച്ചോറോ?
യസ്.
ആഹാ ആഹാ..
ച്ചോറും, ബീഫും.
ആഹാ ബീഫ, ആഹ് പോത്താലേ?
ഉം പോത്തല്ല കുട്ടൻ.
എന്തോ?
കുട്ടൻ, കുട്ടൻ കുട്ടനിന്നുപറയില്ലേ?
ആടാണോ?
അല്ലല്ല മട്ടൻ അല്ലേ? ഈ കുട്ടൻ, ചെറിയത്.
ആഹ, ആഹ, ആഹ,
ഉം പോത്ത നമ്മുക്ക് അത് ഉണ്ടാവൂല.
ഇല്ലല്ലേ?
ഏ കുറവാ.
ആഹ.
ഉം പിന്നെ കോയി കോഴീന്ന്- കളിയായിതു കോഴീന്- എല്ലാവർക്കുംള്ള അല്ലേ.
ആഹ ചിക്കൻ കൂട്ടി, കൂട്ടി, മടുത്തില്ലേ?
ഓ പറയണ്ടാ എപ്പോ ചിക്കൻ തന്നെയായി.
ആഹാ.
ഉം... അങ്ങനെയള്ള, മഴണ്ടല്ലേ?
മഴ ഇല്ലെന്നേ.
ഇല്ലേ? ഇവിടൊക്കെ ലീവാ.
ആഹാ അവിടെ ലീവ്, ഞാന് ഇപ്പം പിന്ന വാർത്തക്കകത്ത് കണ്ടായിരുന്നേ.
ആ നാളെ ലീവ് കിട്ടി. സന്തോഷായി.
ഏ..
എന്തോ?
സന്തോഷമായി ലീവ് കിട്ടിയപ്പോ.
ആഹാ.
ഉം
അപ്പൊ നളെ പോണ്ട നാളെപ്പൊ താമസിച് എന്നിറ്റ പോരെ
ഉം അങ്ങനൊന്നുമില്ല ഞങ്ങളെ അങ്ങനെ മാറൊന്നില്ല ടൈംടാബ്ലൊന്നും മാറൂല ഒരേപോലെ ഉണ്ടാവാ
അല്ല നാളെ ലീവ് ആണെങ്കിൽ അവിടെ ക്ലാസ്സിൽ പോണോ വേണ്ടല്ലോ
വേണ്ട പോണ്ട
ആഹ്
ആക്ച്വലി എന്താ പറയാ അങ്ങനെ ഉറങ്ങുവൊന്നില്ല കൊറേ ഒന്നും
ആഹ് ആഹ് ആഹ്
ഉം എണീക്കുമ്പൊ എണീക്കും അങ്ങനെ തന്നെ സാധാപോലെ തന്നെ
അതന്നെ
ഉം
ആഹ് ആഹ്
എന്താ പഠിക്കുന്നെ ഇപ്പോ
ഞാൻ നേഴ്സിംഗ് എന്തോ
ഇപ്പൊ പഠിക്കുന്നത് എന്താ
ആഹ് ഇപ്പ പഠിക്കുവാ
ആഹ്
ആഹ്
നമുക്കൊന്നും സാധിക്കാത്തതാ ഇപ്പൊ പഠിക്കല് ടൈമില് അവിടെയും പറയുന്നന്നല്ലേ ഇത്
ആഹ് നല്ല പോലെ
സമയം മാറ്റൊന്നുമില്ലാലോ ആഹ് എത്ര മണിക്കൂർ ഓട്ടണം നാല് മണിക്കൂർ ഓടണോ
എങ്ങനെ
നാല് മണിക്കൂറോട്ടണ്ടോ നിങ്ങൾക്ക് അവിടുന്ന് ഹോസ്റ്റലിലേക്ക്
അപ്പൊ ആഹ് ഹോസ്റ്റൽല്
നാല് മണിക്കൂറാണ് ഓടാനുള്ളത്
എങ്ങനെ മനസ്സിലായില്ല
നിങ്ങള് നാട്ടിൽ നിന്ന്
ആഹ് ഇങ്ങോട്ട് വരാനോ
ആഹ്
പന്ത്രണ്ട് മണിക്കൂർ
പന്ത്രണ്ടോ
ആഹ്
അത് ശരി ഞാൻ വിചാരിച്ചു നാല് മണിക്കൂറോള്ളൂന്ന്
അല്ലല്ല പന്ത്രണ്ട് മണിക്കൂർ വേണം
ഉം
ആഹ് എങ്ങനേലൊന്ന് എങ്ങനേലൊന്ന് പഠിച്ച് കേറിയാൽ മതി
അയിരത്തി ഇരുന്നൂറ് വീണ്ടും പോയില്ലേ ഇലേ ഹലോ ഹലോ ഹലോ അതെ ഹലോ